കേൾക്കാമോ?
ആഹ് കേൾക്കാ മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴയൊക്കെയുണ്ട് സുഖവാണോ?
എന്തുണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം മഴയൊക്കെ ആയിട്ട് തണുപ്പായിട്ടുള്ള വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു അവിടെയോ?
ആഹ് ഫുഡ് ഒക്കെ ക
അവിടെ നല്ല പോലെ നെറ്റ് നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടോ തോന്നുന്നല്ലേ മഴ ആയതുകൊണ്ടാ?
ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് നെറ്റ്‌വർക്ക് ഇഷു ഇല്ല ഞാൻ ഇതായിട്ടു നിക്കുന്നെ
ആണോ?
ആ ഫുഡിന് ചോറിനു കറി എന്തുവാത്?
ചോറിന് കറിയൊക്കെ കടച്ചക്ക കറി. ബീൻസ് തോരൻ പിന്നെ ഉണക്കമീനും ഉണ്ടായിരുന്നു
ആഹ് എല്ലായിടത്തും ഇവിടെ ഉണക്ക മീനായിരുന്നു മീൻ കിട്ടാൻ ഭയങ്കര പാട് തന്നെയാ
മീൻ കിട്ടാൻ പാടല്ലേ അതുകൊണ്ടാ
അന്നിട്ട് ഞങ്ങളിന്ന് കായൽ മീൻ മേടിച്ചോണ്ട് വന്ന് കായല് മീൻ മേടിച്ചോണ്ട് വന്നു നന്നാക്കാൻ അറിയാത്തതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കും അമ്മയുടെ കൈ കൊടുത്തു കബട കരി ബി
അതെ അതെല്ലേ ജലദോഷമാ തോന്നുന്നു
ആ മൂക്കടപ്പ് ഉണ്ട വരികുകയാണെങ്കി ഈ മഴ ഭയങ്കര മഴ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ അത്രയ്ക്ക് മഴ
അതെ മഴയാ ഇവിടെയും മഴയാ രാവിലെ തൊട്ട് മഴയാ ഇന്ന
അതാ പി ന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തമില്ലാത്ത കൊണ്ട് കാര്യമാ അല്ലേ
സാ തെ അതെ വെള്ളി ഇവിടെ വെള്ളിയാഴ്ച അവധിയായിരുന്നു ഇവർക്ക് സെന്റ് തോമസ് ഡേ ആയിരുന്നു പിന്നെ ശനി ഇന്ന് ലീവ് നാളെ ലീവ് പിന്നെ എല്ലാവർക്കും ജലദോഷവും കാര്യങ്ങളും ഒക്കെ അല്ലേ ഈ മഴ കാരണം കൊണ്ടേ
എന്തോ ഈ ഹോസ്പിറ്റലിലും പോവാൻ പറ്റോ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് അതിനെക്കാട്ടി ഇതായിട്ടുള്ളര് അങ്ങോട്ടി നല്ല അസുഖം കൂടിന്ന് മൊത്തം തിങ്ങി നിറഞ്ഞ ആൾക്കാരാ
സത്യം ഇപ്പം ഈ സീസൺ അങ്ങനത്തെ അല്ലേ
ഓഹ് അതേവോണക്കല്ലേ അവിടെ ഇപ്പോ പുതിയ പ്രിയദർശിനി ബസ്സില് അപ്പോൾ കാണേണ്ട തന്നെയ പിന്നെ ഒരു ഇപ്പൊ ഇന്നലത്തെ വാർത്തയിൽ കണ്ടില്ലേ മൂന്ന് പെണ്ണുങ്ങൾ കേറി ബെല്ലാണ് പൊട്ടിച്ചത്
എന്റെ പടച്ചവനെ തെരക്കായിട്ട്
തിരക്കായിട്ടാണോ കണ്ടക്കള ആയിട്ട് അങ്ങട്ട് അടിയിയിലുണ്ട് അ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരിങ്ങനെ ചെയ്യേണ്ട പകുതി ഇത് ഒരു ഈ ഒരു ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യം കൂട അതാ ഈ സർക്കാർ ജോലിക്കാര് വരെ അത് മാത്രമാണോ ഈ കുയ്യി ഈ സ്കൂളിൽന്ന് ഇപ്പം നമ്മുടെ വീട്ടിൽന്ന് ഒരു കുഞ്ഞ് പോവുവാണെങ്കിൽ നമ്മുടെത് വണ്ടിക്കൂലി മേടിച്ചുണ്ടാ പോകുമ്പോ നമുക്ക് അറിയാം ആ ഇത്ര വണ്ടിക്കൂലി മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് അവള് ഇന്നിടം വര പോത്തോളൂ നമുക്കൊരു ഇതൊക്കെ ഇപ്പം ഈ സ്കൂൾ പിള്ളോരൊക്കെ അല്ലാത്തപ്പം എല്ലാരും മോഷക്കാരാണല്ല നമ്മള് പറഞ്ഞത് കുഞ്ഞിങ്ങ ഒരു ഇതായത് പിന്നെ ഈ നൂരൊക്കെ ആയിട്ട് എന്തുവാ നൂരോട്ടൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയില് എല്ലാടത്തും ഉണ്ടല്ലോ പ്രിയദർശിനി അപ്പം കുഞ്ഞുങ്ങളൊക്കെ എവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ പോവാനുള്ള ഒരു ഇതായി ദൂരോട്ട് പോകാനുള്ള അല്ലെങ്കി ഇവര് വികലാങ്കർക്ക എന്തോ?
ഞാൻ ന്യൂസ് കണ്ടില്ലായിരുന്നു കേട്ടോ ഇന്നലെ കൈത് ബെല്ല് പൊട്ടിച്ച കാര്യം എനിക്ക് അറിയത്തില്ല
ആഹ് ന്യൂസിലകത്ത് ഉണ്ടായിരുന്നു
എന്തോ രിന്നലെ ഞാനൊരു ഫോണില് റീൽ കണ്ടപ്പോ അയിനക ത്തൊരു ഉം കണ്ടക്ടർ പറയ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പറയുവാ ങ് പിന്നെ ഇതുപോലെ സർക്കാർ ശമ്പളക്കാര് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവരെ അതിനെ ആശ്രയിച്ചു പോകുന്നത് ബാക്കി പാവങ്ങൾക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ അമ്പത് പൈസ മേലിലുള്ളവർക്കാണേലും കുഴപ്പമി
അമ്പത് വയസ്സിന് മേലിലുള്ള ആണിനും പറ്റും രണ്ട് പേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാൻ ഇതിപ്പം കൊച്ചി ഇതായി നമ്മുടെ വീട്ടിന്ന് ഒരു കുഞ്ഞ് പോകുമ്പോ ഇവിടെ നമ്മളേ ഇത്ര അടിക്കൂറ്റി നമുക്കൊര് ഊഹമുണ്ട് കൊടുത്ത വിടുള്ളു ആഹ് ഇത്ര വണ്ടിക്കൂലി കൊടുത്തെ വിട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പോവത്തുള്ളു ഇതാ ഏതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ബസിനകത്ത് വാറി ഇടിന്ന് കാണേണ്ട തന്നെയ